ആഹ്
ക്കാ ആഹ് കേക്ക്ണ്ട് ചായടിച്ചാ
ഓഹ് ചായകുടി കഴിഞ്ഞ്
ഉം മഴയണ്ടോ രാവിലെ ന്നെ ഏയ് ഇവിടെ മഴല്ല വെയിലാന്ന് വെയില് വന്നപ്പോ കരണ്ട് ഇല്ല.
അള്ളാ ഇവിടെ നല്ല മഴയാ.
ഓ ആണോ ഇവിടെ വെയില് വന്നിണ്ട്തോന്ന്ന്നു അതോണ്ട് കറണ്ടില്ല അതുകൊണ്ട് തുണി പോലും അലക്കാൻ പറ്റാണ്ടിങ്ങനെ ഇരിക്ക.
ആഹ് കുടുങ്ങീല്ലേ?
വെറേ മഴ ഉള്ളപ്പോ പൊരേ കരണ്ട്ണ്ടാവേ മഴ പെയ്തപ്പോ വെയിലും വന്നപ്പോ കരണ്ടുല്ല.
കരന്റ് വെള്ളില്ലാഞ ഭയങ്കര ബുദ്ധിമുട്ടായി ആഹ് എല്ലാത്തിനും ബുദ്ധിമുട്ടാണല്ലോ വെള്ളല്ലാഞാല്.
വെള്ളമൊണ്ട് വെള്ള രാവിലെ അടിച്ചുകൊണ്ട് തന്നെ മോട്ടറി ഇതല്ല എപ്പോഴും കറണ്ട് പോകുമ്പോൾ നള് മോട്ടർ അടി ഇടല്ലേ ഇത് നേരത്തെ മോട്ടർ ഇട്ടു അതോണ്ട് കുഴപ്പല്ല.
ആഹ് അത് ബുദ്ധിമുട്ടില്ല്യല്ലോല്ലേ?
ഇല്ല തുണി അലക്കണെങ്കിലാലേവിഷമം.
ഉം
യ ക്കെന്തേ കടി ഇണ്ടാക്കി?
ചായക്ക് ദോശ പുട്ട് പു പു ട്ട് ഇണ്ടായിരുന്നു ദോശേംണ്ടായിരുന്നു. അയേന്നാക്ക്യേ
ആഹ് ഇവിട്യേം ദോശന്നെ ദോശയും പിന്നെ. ഉം ഉർളക്കേങ്ങിന്റെ കറിയും.
ആ
ചോറ്പണിയൊക്കെ തുടങ്ങിയോ?
ഇല്ല്യാ തൊടങ്ങണം ചോറുംകറിം ആക്കിയാ?
ഏഹ് അരി അ അ ട്ല്പത്തിട്ട്ണ്. ഈ കറി വെക്കാണ്ട് ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചീണ്. മഴ ആയാരു മടിയാല്ലേ?
ഉം
ആ ഒക്കേ രു ബു രു ബുദ്ധിമുട്ടാണ്.
ആഹ്
വേ മഴഏ വേനൽക്ക് ബു വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടായിരുന്നോ?
ഏയ് ഇല്ല്യാ അങ്ങനെ ബുദ്ധിമുട്ടില്ല്യാ. അവിടെ ബുദ്ധിമുട്ടുണ്ടാ? ഉം കൊഴൽ കെണ
ആഹ് അത് കൊറെ കൈയുമ്പൊ ചൊയ്ക്കൂലേ? കൊയൽ കിണർ വെള്ളം ചൊയ വരൂല്ലേ?
ഉം ചെളിത്
ആഹ്
ആഹ് ആഹ് കൊറെ കയ്യുമ്പോ ചോയ്ക്കൂല്ലേ? കെണറ് തിരേല്ല്യാ.
ഇല്ല വെറുതെല്യ കുഴൽകിണറാ പിന്നെ മോട്ടറിനിടയ്ക്ക് കംപ്ലൈന്റ് വരും മോട്ടറിന് വേഗം കംപ്ലയിന്റ് പിടിക്കും
ആഹ്
ഉം
ചളി കേറിപ്പോവൂലേ? പിന്നെ മറ്റേ പൈപ്പുവെള്ളല്ലേ? പഞ്ചായത്തിന്റെ പൈപ്പ് വെള്ളം ഇണ്ടാവൂല അതൊന്നുല്ലേ? ഹലോ. ഹലോ. റേഞ്ച് പോയോ?
ഹലോ
റേഞ്ച് പോവണ്ടോ
ഇല്ല റേഞ്ച് ഇഷ്യൂ ആന്ന് തോന്നുന്നു
ആഹ് കേൾക്കണില്ലല്ലോ
ഇല്ല കേക്കാൻല്ല റേഞ്ച്
മഴ പെയ്തിട്ടായിരിക്കും
അന്തോ നങ്ങക്ക് ക ആ വൈഫേ ആയിരുന്നു
ആഹ്
റേഞ്ച് നെറ്റ് കിട്ടുന്നത ആന്ന് പക്ഷെ കിട്ടുന്നില്ല ഉച്ചക്കെന്ന കറിയാക്കണ
ഏ് ഉച്ചക്ക് കോഴിണ്ട് കോഴിക്കറി വെക്കാണ്ട്
ഓ കോഴി എങ്ങനെ കറി വെക്കണ വറുത്ത അരച്ചാ
അല്ല ഞാൻ ഇവിടെ മുളക് ട്ടതെ ഇഷ്ടള്ളു
ഓ
ഉ തേങ്ങരച്ചതൊന്നും ഇഷ്ടമല്ല
ആഹ മുളകട്ട
അതാണ് ഇഷ്ടം
വറുത്തിട്ട ആക്കുന്നേ അതാ
പിന്നെ അല്ല വ അങ്ങനെ ത വാട്ടി വെക്കും തക്കാളിയൊക്കെ വാട്ടിട്ടാ വെക്ക തക്കാളി ഉള്ളിയൊക്കെ വാട്ടീട്ട്
ആ അ ചിക്കൻ വറുത്തിട്ട ആക്ക അതോ
ആഹ അല്ല പിന്നെ അച്ച്ചന തന്നെ പൊരിച്ച ഇടാൻ നഴക്കണേല്ലേ പൊരിച്ചിട്ട് അല്ല പൊരിച്ച് വെക്കൂല പൊരച്ചിട്ട് പിന്നെ കടായി വെക്കുക കറിക്കൊക്കെ പിന്നെ അങ്ങനതന്നെ ഇങ്ങോട്ട ഇണ്ടല്ലോ ആഹ ആദ്യൊന്ന് മസാല വേവിക്കും ആ പിന്നെ കഴിഞ്ഞിട്ട കോയിട്ട് ഒന്ന് വേവിക്കും ആ
ആഹ
പിന്നൊന്ന് പൊരിക്കു പിന്നെ ഓരോരുത്തർക്ക് ആ പൊരിക്കും ചെയ്യും പൊരിക്കിനാണ് ഭയങ്കര ഇഷ്ടം കറീന കാട്ട് പിന്നെക്കെ അറിയും ചോറില് വാരാൻ എന്തെങ്കിലും ഒന്ന് വേണല്ലോ അപ്പൊ കറി കുറച്ചത് ആഹ കറി കൊറച്ചുണ്ടാക്കും പൊരിക്കാനാ തോന്ന എടുക്ക
എനിക്കും പൊരിച്ചതാ ഇഷ്ടം
ആഹ
ക്ഷീണല്ല കൊളസ്ട്രോള് അതൊക്കെ
ആഹ കൂടുതൽ കഴിക്കാൻ പറ്റൂല എന്നാലും തോന്നന്ന എടുക്കൂല ഓരോരുത്തർക്ക് ഈ രണ്ട് കഷ്ണീഴച്ചൊക്കെ എടുത്ത് അങ്ങനെ ആ ദിവസോടെ ഒപ്പിക്കും തോനെ ഒന്നും തിന്നൂല.
ആ ചിക്കൻ ഒക്കെ കറിവെച്ച പിന്നെ വൈകുന്നേരത്തേക്കും കറി ആയില്ലേ ഉച്ചക്ക് തന്നെ വേറെ കറ ആക്ക
ഓ അതന്നെ ആ ആ പിന്നെ കറി വെക്കേണ്ട ആവശ്യല്ല. റേഞ്ചിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. റേഞ്ച് പ്രശ്നം നല്ലോണ്ട്ല്ലെ? വീട്ടില് എങ്ങനെ ഒറ്റയ്ക്ക?
സൊയിരിക്ക